ആഹ് ഹായ്
ഹായ് ഹലോ പറഞ്ഞോളൂ
ആഹ് എന്തൊണ്ട് പിന്നെ വിശേഷം മഴയൊക്കെ ഉണ്ടോ
ഉം ഇപ്പൊ മഴ കൊറച്ച് കൊറഞ്ഞ് കൊറച്ച്
ആഹ് ഇവിടെന്ന് കുറച്ച് മഴ ഇന്ന് കോ രാവിലെയൊക്കെ നല്ല മഴ ആയിരുന്നു ഇപ്പൊ പിന്നെ കൊറച്ച് കൊറവുണ്ട്
മഴഇണ്ട് ആ ഇപ്പോഴും തന്നെ മൂടിക്കെട്ടിയ പ്രതീതി.
അതെ അതെ അത് തന്നെ വെയ്ലില്ല.
ഉം വെയ്ല്‌ല്ല.
വ് പിള്ളേരൊക്കെ സ്കൂളിൽ പോയി രണ്ടാളും പോയി.
ഉം.
ഒരാള അഗനവാടീലും പോയി ഒരാള് സ്ക്കൂള്ളും പോയി. അതോണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്ക്യും.
കുഞ്ഞെന്റെ കയ്യില്ണ്ട്.
ആ അതെ പോയി.
ഉം കുഞ്ഞൊറ തോളത്ത് കെടന്ന് ഒർക്യതാണ്.
ആണോ കട്ത്തണ്ടായീനി.
കെട്ത്തണം ഒർങ്ങീട്ടില്ല.
ആണോ?
ഒർക്കത്തിലേക്ക് ങ്ങനെ പോണ് ആ പോവ
ആണല്ലേ ആ.
ഉം വേറെന്തൊക്കെ?
ഇവ്ടെ അതെ അതെ പി ആ അതെ പിള്ളേരുണ്ടെങ്കി പിന്നെ ബഹളമായി. രാവിലിം വൈകി ശ വൈക്യുന്നേരാ യികയ്ഞ്ഞാ നല്ല ബഹളാണ്. സ്‌കൂളീന്ന് വന്ന് കയ്ഞ്ഞാാലും നല്ല ബഹളാണ് പി ആ അതെ അതെ രാവിലെ പോകാൻ നേരത്ത് പോകാ നേര ത്തിന്റെ വെപ്രാളം ഇതിനിടയിലൊള്ള സമയം മാത്രമാണ് കുറച്ച് നിശബ്ദമായിട്ടുള്ള സമയം. അതെ ഇപ്പ പിന്നെ പോവാന് വല്യ സന്തോഷ കൊറച്ച് നാള് വീട്ടിൽ നിന്നത്കൊണ്ടേ. പിള്ളാരും ഒക്കെ ആയ്ട്ട് ഒന്നിതായി വരുമ്പോ വല്യ സന്തോ സന്തോഷ പോകാന്. അവിടെ ചെന്ന് കഴിഞ്ഞാ പിന്നെ ഇവർക്ക് സ്കൂൾല് കൃഷിത്തോട്ടൊക്കെ ഇണ്ട് അവടെ കൊർച്ച് സമയം അവിടെക്കും. കൊണ്ടോയി എല്ലാം പരിചയപ്പെട്
ആ അതെ.
കൃഷിപ്പണിയൊക്കെങ്ങനെ ചെയ്യിപ്പിക്കും സ്കൂള്ള് ആ അങ്ങനെള്ള ചെയ്യിപ്പിക്കും എന്നിട്ടവർക്ക് ആ ഇപ്പം മഴയായ്. കയ്ഞ്ഞോണ്ട് അവരെ പൊർത്ത് അങ്ങനൊന്നും കൊണ്ടോവത്തില്ല. മറ്റേത് ഉണക്ക സമയത്തൊക്കെ അവരെങ്ങനെ കൊണ്ടോയി കൃഷിത്തോട്ടൊക്കെ കാണിക്കേയും അവർക്ക് വിളവെടുപ്പൊക്കെയുണ്ട് അപ്പൊ ഇവക്ക് വ ആ കുഞ്ഞു പിള്ളേരാണെങ്കിലും അവരെയൊക്കെ കൊണ്ടുപോയി അതൊക്കെ കാണിക്കേ ചെയ്യും. വീട്ടി വന്നാ പിന്നെ ടി വി, ഫോണ്, അങ്ങനെയൊക്കെ ഇരിക്കല്ലേ. അതെല്ലേ ഒള്ളൂ നമ്മടെ കുട്ടിക്കാലത്തെ കൂട്ടിങ്ങനെ ഓട്ടം, ചാട്ടം, കളി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
അതൊന്നും ഇല്ലല്ലോ.
ഇല്ലല്ലോ വന്ന് കഴിഞ്ഞാ പിന്നെ വീട് ടി വി അങ്ങനെയൊക്കെ ഇരിക്കും. നമ്മളൊക്കെ പിന്നെ സ്കൂള് വിട്ടാലും നടന്ന്
ഉം നടന്നെത്തുമ്പോ തന്നെ സമയം ഒരുവിധാവും ഇപ്പൊ വണ്ടിയിലൊക്കെല്ലെ വര്ന്നത്. വീട്ട് പഠിക്കന്ന് കേറ അവിടെ വന്ന് എറങ്ങാ
കൊണ്ടു വിട്ക അല്ലെങ്കി പിന്നെ കൊണ്ട് വിടുക ഞാനാണെങ്കി കൊണ്ട് വിടും വൈകുന്നേം ആ സമയാവുമ്പോ ചെല്ലും വിളി ച്ചോണ്ട് വരും ആ ഇടയ്ക്യുള്ള സംഭാഷണങ്ങൾ.
ണ്ട ആവശ്യല്ല. ഒരാള് മൂന്നാം ക്ലാസ്സില് ഒരാള് ആറാം ക്ലാസ്സിലാണ് ഇപ്പൊ ടീച്ചർമാരിവിടെ ആ ഇവിടെ തൊട്ടട്ത്തായതോണ്ട് വിടും. കൊണ്ടു പോ കൊട്രാൻ പോണോലും ഇണ്ട്ട്ടോ വിളിക്കാൻ പോണോരൊക്കെ ഇണ്ട്. അഞ്ച് മിൻറ്റൊള്ളൂ സ്കൂൾക്ക്. ഹലോ
ആഹ് അങ്ങനെ കൊണ്ടു പോവോ
ആഹ ആ അപ്പൊ അവരെങ്ങനെ പോവും വരും ചെയ്യും
ആണല്ലേ ഇവിടെ ആണെങ്കി
പിന്ന അത് മെയിൻ റോട്ടിലൊന്നുമല്ല സ്കൂള് ഉള്ളിലാണ് വാഹനങ്ങളൊന്നും പേടിക്കാനൊന്നും ഇല്ല
അതൊണ്ട് ആഹ് ഇവിടെ അടുത്താണ്പഅഞ്ച് മിനിറ്റ് നടത്ത പക്ഷെ കൊണ്ട് വിടണം റോഡ് സൈഡ് ആണ് കൊണ്ട് വിടാതിരുന്നാ ശരിയാവത്തില്ല ഉം പേടിയാണ് അപ്പൊ പിന്നെ കൊണ്ടു വിടും നമ്മളൊക്കെ പഠിച്ചുക കൊണ്ടിരുന്ന സമയത്ത് സാഹചര്യമല്ല ഇപ്പൊ വണ്ടി ഒരുപാട് പ്രശ്നങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെണ്ട് വിടാനും പേടിയാണ് അപ്പൊ ഇങ്ങനെ കൊണ്ട് വിടും ഉം വിളിച്ചോണ്ട് വരും നമ്മളൊക്കെ പോകുമ്പോ മീൻ പിടിക്കുന്നതും തോടും വയലും ഒക്കെ കണ്ടടുത്ത്
കുട്ടികൾ സ്കൂള് വി വീട്ടില് എത്തുള്ളൂ സ്കൂള് വിട്ട് മീൻപിടുത്തും കളി എല്ലാനും കഴി ഒക്കെ കഴിഞ്ഞേ
കഴിഞ്ഞു വൈകിട്ടത്തെ കളിയും കഴിഞ്ഞിട്ട് വീട്ടിലെത്താറ് തിരക്കിരി അതും കിലോമീറ്ററോളൂം നടന്ന് നടന്ന് അന്നൊന്നും ആര് ശ്രദ്ധിക്ക എല്ലാരും പിള്ളാരും കേറി കൂട്ടുകാരുടെ വീട്ടിലും കേറി വെള്ളവും കുടിച്ച് ചാമ്പയ്ക്കായിതിന്ന് ഇല്ല
ഇപ്പം പേടിയാണ് ഇപ്പ പോയാലെ വീണ് ആഹ് പിള്ളേർ വീണ് മരിക്കുക അങ്ങനൊക്ക ഒക്ക പണ്ടോക്കെ ഇങ്ങനെ കൂട്ടമായിട്ട് പോകും പോയി കഴിഞ്ഞാ കൂട്ടുകാരെ വീട്ടിൽ കയറി വെള്ളം കുടിക്ക ചാമ്പക്കാ പറിക്ക തിന്നുക നെല്ലിക്കാ തിന്നാ എനിക്ക് പണ്ട് ഓർമ്മണ്ട് നെല്ലിപ്പുളിയൊക്കെ വാങ്ങി കഴിച്ച് വെള്ളവും കുടിച്ച് അവിടത്ത ഉമ്മിചാമാരുടെ ഉമ്മിച്ചാമാരൊക്കെ ഉപ്പിലിട്ടാ മാങ്ങാച്ചാറും തരും വെള്ളം കുടിച്ചൊക്കെ അതെ അന്നൊക്കെ ഒരു രസമായിരുന്നു
പറയാണ്ടോ അന്നത്തെ കാര്യങ്ങളൊക്കെ കൊറെ ഓർമ്മകൾ ഉണ്ട്ല്ലേ ഇപ്പൊ അതൊന്നുമില്ല നല്ല നല്ല ഓർമ്മകളൊക്കെ
ഇപ്പോ ആഹ് ഇപ്പഴൊക്കെ കളർ കളർ കണക്കിനാണ് പുസ്തകം പോതിഇടാൻ പേപ്പറുകൾ നഴ്സ്ലിപ് പേര് വെച്ചത് ഫോട്ടോ വെച്ചത് അന്നോക്കെ നമ്മളൊരു കലണ്ടർ കീറുക
ഉം
കലണ്ടർ കീറുക പൊതി ഇടുക പോവ ബുദ്ധിമുട്ട് അതെ അന്നൊക്കെ ഒരു ഫ്പൈറ്റിന്റെ കുപ്പി കിട്ടിയാൽ അത് തന്നെ വെള്ളം കൊണ്ട് പോകാ
ആഹ് പിന്നെ ഉം അതെ
ഇന്നൊക്കെ കളർ കളറിന് കുപ്പീസ്
വേറെ വിതം സ്റ്റീലായിട്ട് ഏതൊക്കെ മോഡല ചൂട് നിക്ക- ചൂടാറിയത് കൂള് ഹോട്ട് എന്നൊക്കെ പറഞ്ഞു പല മോഡല
ഈ പല കുപ്പി ഗ്ലാസ് അടപ്പ ഉള്ളത് അങ്ങനെ ഇങ്ങനെ എന്നിട്ട് അവിടെ ചെല്ലുമ്പോ നമുക്ക് അറിയത്തില്ല അവര് പറയുക അവര് തന്നെ പിള്ളാര് പറയ അത് മേടിട്ട് ഇത് വാങ്ങീത് ഇന്നതുണ്ട് നമ്മുക്ക് കേൾക്കോ ഇതൊക്കെ എവിടുന്ന് ആടാ ഇതൊക്കെ പഠിച്ച് വെച്ചേക്കുന്നേ ചോദിക്കും
ഇതൊക്കെ തന്നെയാണ് ഇപ്പത്തെ കാലം ഇപ്പള്ള ഉം
ബാഗ് തന്നെ ആണെങ്കിലും നമ്മളൊക്കെ കയ്യ എടുത്തോണ്ട് ഓടിയ സമയങ്ങളുണ്ട്
ആഹ് അതെ
ഇപ്പൊ ഓരോ വർഷം പുതിയ ബാഗ് ആണ് മറ്റ റ്റെ ഒരു കൊല്ലം ഒരു ബാഗ് മേടിച്ചാ അഞ്ചാറ് കൊല്ലം അത് കൊണ്ട് അങ് പോവും.
അഹ് കീറിപ്പോയാലോ തുന്നി പിടിപ്പിച്ചുവക്കെ കൊണ്ടോയിരുന്നുലേ? ഇബ് വെപ്പിച്ചും പ്പ അതൊന്നല്ല ഓരോ വർഷം ഓരോ മോഡലാണ് വേണ്ടത് പ്പൊ.
അതെ ഓരോ വർഷം ഇപ്പം ഞാൻ പറഞ്ഞ് അയ് ഇക്കൊല്ലം വ് ന്നാല് ബാഗ് പുത്യേത് പോലെ ഇരിക്ക്ണ്. ഇക്കൊല്ലം വേണ്ടടാ അട്ത്ത കൊല്ലം അപ്പ അച്ചം പറ്റേ അച്ഛൻ പറയിന്ന് പറ്റത്തില്ല അവന് പുതിയ ബാഗ് തന്നെ വേണം. അങ്ങനെ പിന്നെ പുതിയ ബാഗ്.
അല്ല ഈ പറയും പിള്ളേര് അയില് പുസ്തകം കൊള്ളൂല ഇപ്പൊ ഒരു വർഷം കൂടെ കൈഞ്ഞിലേ. പ്പ നാലാം ക്ലാസ്സിലത്തീലെ ഇപ്പൊ പുസ്തകണ്ട് പർഞ്ഞ് പ്പോ ആ ബേഗ് പറ്റൂല അതാ. അങ്ങനെക്കേണ് പ്പ
ആഹ് അതെ ഇവടെ അതന്നെ ഇവടെ നാ നാലിലാ ഇപ്പ നലിലായപ്പോ പറയാ അവന് പിന്നെ ഫ്രണ്ടിൽ കളറൊന്നും ഒറ്റ കളറ് വേണം. പക്ഷെ വല്ല്യേ ബാഗ് വേണം. എല്ലാ ബുക്കും ഇരിക്കണം. അങ്ങനെക്കെയുള്ള അഭിപ്രായങ്ങള.
യുണീക്കോൺന്റെ ചിത്രള്ളത് പിന്നെ പെൺകു ട്ട്യാളാണ് കൊണ്ടോവ അത് ആണ്ങ്ങള് കൊണ്ടോവൂല.
അയ്യോ അതെ ഇവടെ നെയിം സ്ലിപ്പ് വാങ്ങിച്ചപ്പം നെയിം സ്ലിപ്പ് ഡോറ ബുജിടെ നെയിം സ്ലിപ്പായിപ്പോയി എ നിക്കറിയത്തില്ലായിരുന്നു അപ്പ ഇവടെ വന്നപ്പം വേണ്ട എനിക്ക്
ഞാൻ വാങ്ങ്യപ്പോ നെയ്സ്ലിപ്പ് ഞാനാ വാങ്ങിക്കാൻ പോയി അപ്പൊ ഞാം വീട്ട് വന്ന് പറഞ്ഞു അപ്പൊ അയ്യേ അതോന്ന് എന്റെ ട്ത്ത് പറയാ മക്ക ഞാനത് വാങ്ങിച്ചതൂ ല്ല്യ മറ്റേ ബി എൻ ഡബ്ല്യു. കാറൊക്കെ ഉം ഫുട്ബോൾ താരങ്ങൾതോ എല്ലെങ്കി നല്ല കാറ്കളില്ലെ ലക്ഷറീ കാറ്കള് അയിന്റെ ചിത്ത അയിന്റെ ഫോട്ടോള് ഉം
ആഹ് ആഹ് അതെ ഞാന് വടെ വന്നപ്പേ എനിക്കറിയത്തില്ലായിര്ന്നു ഞാന് വടെ വന്നപ്പേ അദ്ദേഹം പർഞ്ഞ് ഇത് പറ്റത്തില്ല. ഇത് ഒട്ടിക്കത്തില്ല. ഞാൻ പർഞ്ഞ് എന്നാ ട്യൂഷൻ വീട്ടിലെ ബുക്കിലൊട്ടിക്ക് പറ്റത്തില്ല എനി ഇത് വേണ്ട ത് പെമ്പ്ള്ളാറേ ന്നെ കളിയാക്കും അങ്ങനെ പിന്നെ പോയി ബെൻണ്ടന്റെത്. ബെണ്ടൻ വേണോന്ന് പർഞ്ഞ് ബെണ്ടന്റത് വാങ്ങിച്ചോണ്ട് വന്ന് ബെണ്ടൻ്റെൽ ആഹ് വെണ്ടന്റത് ഒട്ടിച്ചു വെച്ച് ന്നിട്ട് ബാക്കി അധികം വന്ന കൊണ്ട് സൂക്ഷിച്ചും വെച്ചിട്ടുണ്ട്.
ഉം ഉം
ഉം അങ്ങനെക്കെ ഒള്ള ഇഷ്ട്ടങ്ങളാ നമുക്കൊക്കെ പണ്ട് എന്തെങ്കിലും ഒന്ന് കിട്ട്യാത് ഒര് മണമൊള്ള റബ്ബർ പ്പ റബ്ബർ കിട്ടി കൈഞ്ഞാ അതന്തൊരു സ
ലേ ഉം ആരെങ്കിലൊക്കെ ഗൾഫ്ന്നൊക്കെ കൊണ്ടെര്നൊല ക്കെ ണ്ടാവും വേറെ പിള്ളേർതൊക്കെ അതൊക്കെ കാണുമ്പോ നമ്മക്കെന്തൊരാകാംക്ഷേ ലേ?
അതെ അന്ന് ആഹ് ശെര്യ ഒന്നോ, രണ്ടോ
എന്തോ ആഹ് എന്തോരം മ്മള് കൊതിച്ചിട്ടുണ്ട്ല്ലേ അങ്ങനെക്കെ ഒരണ്ണം കിട്ട്യാല്. അങ്ങനെക്കെ കൊറെ കൊറെ ഞമ്മക്ക് ഉം തായി
അത് ഇപ്പ അതെ വെച്ച് ക്കുമ്പോ ഭയങ്കര സൗകര്യാ അന്നക്കെ ഒര് മണോള്ള റബ്ബർ കിട്ടി കഴിഞ്ഞാ എല്ലാ കൂട്ടം കൂടി നിക്കും ഒന്ന് മണപ്പിക്കാൻ തരോന്ന് ചോയിച്ചോണ്ട്. ഒന്ന് മണപ്പിക്കാൻ തരോ എന്തേന്ന് കാണട്ടെ നോക്കട്ടെന്ന് പറഞ്ഞ്.
അത് ഭയങ്കര വല്ല്യേ കാര്യ എന്നട്ട് പെൻസില് മോനമാറ്റിയിട്ന്ന പെൻസില് തിരിച്ച് ബാക്കി കൂടെ കേറ്റി കേറ്റി ഇട്ക. അതക്കെ ഗൾഫീന്നൊക്കെ വരുമ്പഴോ ലണ്ടൻ ന്നോ ഇംഗ്ലണ്ടീ ന്നോ ഒക്ക അങ്ങനക്കെ ആരെങ്കിലും ഒന്നോ രണ്ടോ പേരെക്കെ കാണുമായിരിക്കും.
ആഹ് അതെ
യുള്ളവര് കൊണ്ടരുമ്പഴാ അത് കാണുന്ന അപ്പോ അതൊക്കെ അവര് കൊണ്ടുവന്ന് വല്ല്യേ കാര്യം കാണി പിന്നങ്ങ് ക്യുവാ നിന്റെലുള്ളത് അത് തരോ എങ്കീ ഇത് തരാ. ആണ് ഇപ്പ അതൊണ്ട് ഇപ്പം ഇപ്പൊക്കെ ഇപ്പ കിട്ടാത്ത സാധനങ്ങളില്ല മണോള്ള റബ്ബറ് വേണോ കളറ്ള്ള റബ്ബറ് വേണോ.
ടയ്റിന്റെ മോഡല് വേറെ ഓരോ
അതെ ഇവടെ വാങ്ങിച്ചതും അങ്ങനാ
ആഹ്
പറയാണ് ഇപ അങ്ങനെ വേണം കളറിന്റത് വേണം
പ്പത്തെ കാലെ ഇങ്ങെനേണ് പറി
ഉം
മ്മള് അന്നത്തോണ്ട് അമ്മൾ അഡ്ജച്ചെയ്തീന്നു ഇപ്പൊ ഇതൊന്നും ഇപ്പത്തെ കാലതൊന്നും മതിയാവൂല
അതിയാവൂല അവര് പറയാ അവര് ഇന്നാ അവര് ഇത് കൊണ്ട്വന്ന് പൗച്ച് പൗച്ച് ബോക്സ് പോരാതെ ബോക്സിന്റെ കൂടെ പൗച്ച് വേണം പൗച്ച് ആണുങ്ങടത് പ തന്നെ വേണം പെമ്പുള്ളാറെ കൂട്ടത്തെ പൗച്ച് പറ്റത്തില്ല
ശരി ഉം
അന്നൊക്കെ ഇവടെം ആയി പൗച്ച് എടുത്തപ്പോ ഒന്നും പറ്റത്തില്ല അങ്ങെനൊണ്ട് ഇരുന്നൂറ്റി എത്രേങ്ങാണ്ട് രൂപാടെ ഒരു പൗച്ച് എടുത്തോണ്ട് വന്ന അതാണെങ്കി ഇന്തുവ ഏലിയൻസിന്റെയോ ഏതാണ്ട കൊറേക്കെ ഒള്ള പടങ്ങളൊള്ളൊരു പൗച്ച് അത് വേണോന്ന് പർഞ്ഞ് വാശി എടുത്ത് ലാ അതെ അത് വേണോന്ന് പറഞ്ഞ് വഴക്കിട്ട് ആഹ് അങ്ങനാണ് ഇവര് ഓരോന്ന് കണ്ടുപിടിച്ചോണ്ട് വരുന്നതേട്ടോ നമുക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല ഇതെ ക്കെ എവിടന്ന് കണ്ടോണ്ട
ഉം
എന്നിട്ട് വാച്ച് മേടിച്ചാ അത് വെ വെണ്ടന്റെ കൂട്ടത്തെ വാച്ച് വേണം പ്പൊ പ്പൊ ഒള്ളതെല്ലാം ബെണ്ടന് പിടിച്ച് വെച്ചേക്കാണ് ഇഞ്ഞതാണന്ന് തോന്ന് എനിക്ക് തോന്ന് പ്പൊ കാൺന്ന മൊത്തം അത് എളെയാൾക്ക് ഏഹ് നാല് വെയ്സേ ഒള്ള് അവനും പറയാണ് അവനും ബെണ്ടൻ ടത് കൂട്ടത്തെ വാച്ച് മതി ആഹ് ഇവർ ആണെങ്കി അത് നമ്മളൊക്കെ ഒരു വാച്ച് കാണ ഇപ്പൊ പിള്ളാറ് സ്കൂളി വെര്ന്നേ സ്മാർട്ട് വാച്ച്ക്കെ കെട്ടിക്കൊണ്ടാ
ആഹ് അതെ അതാണ് കാര്യം വേറെന്താന്നാ ആഹ് ആയ്ക്കോട്ടെ ഓക്കെ